ഹലോ കേക്കാവോ?
ആഹ് കേക്കാണ്ട്.
പിന്നെ ഇവ്ടെ ന്ന് റേഞ്ച് ഇല്ലാത്തോണ്ടേ
ആഹ് ആഹ് റേയ്ഞ്ച് ആഹ് റേയ്ഞ്ചിന്റെ ഇഷ്യൂണ്ട്ലേ ഇവ്ടെ റേ ആഹ് ഇവ്ടെ മഴയൊന്നുംല്ല അങ്ങോട്ട് മഴണ്ടോ?
ഇന്ന് ഭയങ്കര മഴേ ഇടിം.
അത് ഇവ്ടന്നാ അങ്ങനെ അതാ അതിന്റതാരിക്കും ഒരിര് ഇരുട്ട് മൂടിട്ടിണ്ട് മഴന്റെ പഷേ മഴപെയ്ത്ട്ടൊന്നുല്ല.
ആണോ ഇവ്ടെ ഇടിന്ന് വെച്ചാ ഭയങ്കര ഇടിയും അത്പോലെ മഴയും. എല്ല മഴയാ ആഹ്. ഇപ്പം കണ്ടാരാത്രി ഒര് പത്ത്മണിപോലെ ഇപ്പം കാണുന്നന്നെ. അത്രേ ഇര്ണ്ടകൂടി കെടക്കുവാ ഇപ്പഴാ ഒന്ന് തോർന്ന് വര്ന്നോള്ളു.
ആഹ് ആഹ്
ഒര് മൂന്ന്മണി ആയപ്പോ തൊടങ്ങിയ മഴയാ
ആഹ് ആഹ് അപ്പ അനക്കറിയില്ലേ തോർത്ത്മുണ്ട് എട്ക്കണംഎന്ന്ള്ള്. പിന്നെ!
ഉം അങ്ങോട്ടൊന്നും പെയ്തില്ലലേ?
ഇല്ലല്ല ഇതതാ തോർത്തുമുണ്ടതാ സനു. ഇല്ല പ്ന്നെ ഇങ്ങോട്ട് മഴപൊയ്തിട്ടൊന്നുല്ല.
ഇല്ല ഉം ഉം രാവിലെ ഇല്ലാരുന്നല്ലേ വെയിലാര്ന്നു.
രാവിലെ രാവിലെങ്ങനെ ഞൻ പറഞ്ഞില്ലേ ഇരുട്ടായിട്ട്ണ്ട് പഷേ ഉ ഉച്ചായപ്പ നല്ല വെയിലാരുന്നു. നല്ല വെയിൽണ്ടാരുന്നു. പൊറത്തെറങ്ങാൻ പറ്റാത്ത വെയില് ആഹ് പിന്നെ ഉച്ചന്റെശേഷം ഇങ്ങനെ മുടി ഇങ്ങനെ നിക്ക്ണ്ട് ഷേ മ
ആഹ് അത് ഇവ്ടെക്കെ പെയ്യ്ന്ന കൊണ്ടൊക്കെ അങ്ങൊട്ടൊക്കെ മൂടി പറര്ന്നയാരി ചെലപ്പോ ഇനി വൈകിട്ട് വല്ലൊം പെയ്യുവാരിക്കും.
അതെ അതെ അതന്നെ.
മഴയാണെലും നമ്മക്ക് കൊഴപ്പവില്ലാ ആ ഇടിയാന്നേ പാട്.
ആഹ് അതാണ് പേടി ഇടിയവ്മ്പഴാണ് പേടി
അതെ അതെ ചായ കൂടിഒന്നും കഴിഞ്ഞില്ല ചായ എനിക്ക് വൈകുന്നേരം നിർബന്ധം ഇല്ല.
ആഹ് ആഹ്
ഉം വൈന്നേരം തോന്നിയാലൊക്കെള്ളൂ.
ആഹ് ഞാനുംഅതെ ചായകുടിക്കാറില്ല.
ആഹ് ആഹ്
ചായ വീട്ടില് വെക്കാറേല്ല പിന്നെ ആരെങ്കിലുംക്കെണ്ടാവും ഹസ്ബൻഡന് വേണം ചായ വൈകി ട്ട് ഒര് ചായ നിർബന്ധാണ് അപ്പൊന്ന് വെച്ച്ച് കൊടുക്കും ചെല പ്പ ആ ടൈമില് അവർക്ക് അവര് കുടിക്കുമ്പോ നമുക്കൊരു കൂടെ കുടിക്കാനൊരുപൂതി അങ്ങനെ കുടി ുന്നു മാത്രം
ആ ഇവിടെയും നിർബന്ധം ഒന്നുമല്ല
ആഹ ആഹ
പിന്നെ എനിക്ക് തയ്യല്ലോ, ഞാൻ തയ്ച്ചൊണ്ടിരിക്കുവരുന്നു എണ്ണിച്ചുംല്ല
ആ എന്താ സ്റ്റിച്ചിങ്് അറിയോ
ആ് സ്റ്റിച്ചിങ്ങ് അറിയാം, എല്ലാം തയ്ക്കും എല്ലാം സ്റ്റിച്ച് ചെയ്യും ഇപ്പ പെരുന്നാൾല്ലേ പെരുന്നാളൊക്ക ആയ കൊണ്ട് ഇപ്പ തിരക്കൊണ്ടത്യാവശ്യം. ഫാഷൻ ഡിസൈനി പടിച്ച അല്ല തയ്യൽ പടിച്ചായിരുന്നു പ്ലസ്, ഡിഗ്രി കഴിഞ്ഞ്. കല്യാണം കഴിഞ്ഞഞ് കല്യാണം കഴിഞ് ഇവിടെ അവധിക്ക് കുറച്ച നാള് ചുമ്മാ നമ്മുടെ അടുത്ത് അത്ത് പോയി ഇങ്ങന പഠിച്ചോളൂ ഇവിടെ കോഴ്സ് ഇനെ ഫ്രീ ആട്ട് പഠിിക്കുന്നുണ്ടായിരുന്നു ആു മാസം
ആഹ ആഹ അങ്ങനെ പഠിച്ചതായിരിക്കുംല്ലേ
ആഹ് അങ്ങന പഠിച്ചത അങ്ങന പഠിച്ചിപ്പ തയ്ക്കാൻ തുടങ്ങിട്ട് ഒരു ഏഴെട്ട് വർഷക്കെ ആയി
അതെയോ ആഹ ആഹ ഞാന് പിന്നെ ആഹ ഞാ ഞാനിങ്ങനെ സ്വയം യൂട്യൂബില് നോക്കിട്ടൊക്കെ അങ്ങനെ പഠിച്ചിട്ട് ഏഹ നമ്മുടെ ആവശ്യത്തിനുള്ളൊക്ക തയ്ക്കും അല്ലാതെ പുറത്തേക്ക് ഇതുവരെ തയ്ച്ചു കൊടുത്തിട്ടില്ല
ആഹ തയ്ച്ചു കൊടുത്തിട്ടില്ല അല്ല എല്ലാം തയ്ക്കുവോ
ആഹ ഒരു വിധൊക്കെ അല്ലാതെ ഞാൻ തയ്ക്കും എനിക്ക് പേടിയാണ് പൊറത്ത് ആഹ വെട്ടാൻ എനക്ക് അതാണ് പേടി വെട്ടന്ന് കറക്റ്റ് ആവൂ ആഹ ഒരു പേടിയാണ് പുറ ത്ത് പറയ എന്നോട് ഒരോരുത്തര്
ഏഹ് അടികൊണ്ട്ന്നടിച്ച് തരോന്ന് പക്ഷെ എനിക്ക് വെട്ടന്ന് കാര്യം എനിക്ക്‌ പേടിയ അല്ലാതെ
ആഹ വെട്ടി കറക്റ്റ് കിട്ടിയൽ കുഴപ്പമ കഴുത്തക്കെ ആണേലും നല്ല പോലെ കറക്റ്റ് വെട്ടുവാണെങ്കിൽ
ആഹ വെട്ടുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും
ആഹ് അപ്പൊ ആതംങ്ങനെ അടുത്തുള്ള ആടേിലൊക്കെ വീട്ടിടാനൊക്കെ ഉള്ളതന്ന് തയ്ച്ചു കൊടുത്ത് നോക്കണമന്ന് അങ്ങനെയൊക്കെയാ പഠിക്കുന്ന
ആഹ അങ്ങനെയൊക്കെ ഇപ്പോ അട ഇവിടെക്കെ പറയും പുറത്ത്
ആഹ ഞാന അങ്ങനെയ ആയിരുന്നു എനിക്ക് അങ്ങനെയദ്യം നമുക്ക അടുത്തുള്ളവര വലിയ പരാതികള ഇല്ലാത്തവര് നമ്മുടെ അടുത്ത് വരും അങ്ങെ തയ് അമ്പത് രൂപക്കെ ചുരിദർ ആദ്യംക്കെ തച്ചന്നത്ര നാളെത്ത് വർഷൊക്കെ ആയി അന്നേരം അങ്ങനെ തയ്ച്ച് കൊടുത്തത്ത് കൊടുത്ത് കൊടുത്ത് പിന്നെ നമ്മളെ ആഹ ഒരു കട ഇട്ട്
ആഹ
ആറ് ആറ് വർത്തോളം കടയണ്ടാരുന്ന പിന്നയിപ്പൊ എനി പറ്റിയയില്ലതെന്നുക കൊണ്ട് നിർത്തിയത് ഇപ്പ രണ്ടു വർഷോളോ നിർത്തിട്ടത് വീടിന്റെ അടുത്തന്നാ അങ്ങനെ കട നല്ല കച്ചടം നല്ല കച്ചവടവും ഉണ്ടായിരുന്നു തയ്യലും എല്ലാം ഉണ്ടായിരുന്നു തുണിയൊക്കെ കൊണ്ട് വെക്കുന്നുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് പറ്റില്ലാതെയിട്ട് പിന്നെ വീട്ടിലോട്ട് ആകിതയ്യലെ ഇപ്പോഴും പറ്റും ഒന്നല്ല നടുവേദനയും പുറവേദനക്കെയ പിന്നെയും
അതാണ് കൂടുതല് ആഹ മിഷ്യൽമൽ ഇരുന്ന നമുക്ക് നടുവേദന
ആഹ് ആഹ് അത് തന്നെ ആഹ നമ്മുക്കന്താ വെച്ചാ വീട്ടിലെ ജോലിയും എല്ലാം ചെയ്തിട്ട് വേണ്ട നമുക്ക് ഇതിന്റെയ ഒക്കെ പറകരിക്ക ഉച്ചഴി വേണ ഇരിക്ക രാത്രി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണിവ വരൊക്കെ ഇരിക്കും പതിനൊന്ന് മണി വരക്ക് പെരുന്നാളൊക്കെ ആകുമ്പം തയ്യൽ ഒത്തിരാണ്ട് ഇന്നൊക്കെ കൊണ്ടുവന്നവരോടൊക്കെ വേണ്ട എന്ന് പറഞ്ഞു വയ്യാഴാഴിച്ചത്തേക്ക് നമക്ക് തീരയാല്ലോ ആന്നേരോടൊക്കെ വേണ്ടന്ന് പറഞ്ഞു കരണ്ട് മിഷയന
ആഹ അപ്പൊ പിന്നെ ഒന്ന കൂടെ ആഹ ഒന്ന കൂടെ സുഖായിരിക്കും
ആഹ അംബ്രല മെഷൻ നോക്കാം കാതെ ഒന്നുംപറ്റിയല്ല മോട്ടറില്ലാതെ നമുക്ക് തയ്ക്കാൻ പറ്റിയാല
അതാണ് മോട്ടറില്ലാതെ കഴിയില്ല ആഹ ആഹ്
ഒന്നും പറ്റിയല്ല കറണ്ട്ല്ലേ തയ്ക്കല്ലോ കറണ്ട് ഉള്ളപ്പോ തയ്ക്കും മടി നമുക്ക് ജോലിയൊന്നു ചെയ്യാൻ എല്ല നമുക്ക് വീട്ടുപണിയ എല്ലാം തന്നെ രണ്ട മണി നിസ്കാരം എല്ലാം കഴിഞ്ഞഞ് രണ്ട മണിയവും അപ്പ ചിലപ്പോ കറണ്ട് പോവും മഴയാണ് ഒട്ടും പറയണ്ട കറണ്ടും പോവും
ആഹ ആഹ
ആണേലും ചിലപ്പോ എവിടെലൊന്ന് കിടന്നാ മതിയന്നോർക്കുമ്പോ പിന്നെ നിവർത്തിയില്ലാത്തത കൊണ്ട് തയ്ക്കും ഇപ്പൊ ഭയങ്കര മടിയാ തയ്ക്കാൻ
അതേല്ലെ ആഹ ചുരിദാർ അടിച്ചാൽ എത്രയാണ് റേറ്റ് അങ്ങോട്ടൊക്കെ
രിദാർ ഇവിടെ നാന്നൂറ് ലൈനിങ്ങിട്ട് അവിടെയൊക്കെയോ
ഇവിടെ ഇവിടെ ലൈനിങ് ഇട്ടിട്ട് എനിക്കറിയില്ല ട്ടോ ഞാനിപ്പോ ഒരു ലൈനിങ്
ചു മ്മ ടോപ്പടിക്കുന്നതിനൊക്കെ എത്രയാ അവിടെ
ടോ ലൈനിങ് ഇടാതെ നമ്മള് സാധാ ഒരു ചുരിദാർ ഞാനിപ്പോ തയ്ച്ചു തയ്പ്പിച്ചിട്ടുണ്ട് എനിക്കൊരു ഫംഗ്ഷൻ ണ്ടായിട്ട് പെട്ടെന്ന് അ തയ്ച്ചിട്ട് ട്ടാൻ വേണ്ടീട്ടേ ഞാൻ പൊറത്ത് കൊടുത്തതായിരുന്നു ആ മുന്നൂറ്റി റ്റി എഴുപത്
ടോപ്പും പാന്റും മാത്രോ
ആ പാാന്റ് മാത്രം ഞാൻ അങ്ങനെയാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോ ഏ ഞാന് ഇപ്പൊ എനിക്ക് ഇന്ന് ഞാൻ കൊടുക്ക ലൈനിങ് ഇല്ലാതെ ഒരു സിംപിൾ ടോപ്പ് പിന്നെ ഒരു പാന്റും
ഓ ഇവിടെ അത്രയൊന്നുല്ല ഇവിടെ ഇരു നൂറ്റമ്പത് രൂപക്കെ ഉള്ളൂ
ആഹ് അവിടെ ഞാനാ കൊടുത്തത് മുന്നൂറ്റി എഴുപത് കൊടുത്തു
അത് ഭയങ്കര കൂടുതലാണല്ലോ
ആ എന്നിട്ട് ഞാൻ ആലോചിച്ചു പിന്നെ എനിക്ക് തോന്നുന്നതേ ഞാനിപ്പോ ഇപ്പൊ ഈ ഒരു ടൈമിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തത് പക്ഷെ എനിക്ക് നാ നാളെയാണ് പരിപാടി ഉച്ച ആകുമ്പോത്തേന് എനിക്ക് കിട്ടണം ന്ന് പറഞ്ഞട്ടുണ്ടായിന്ന് അപ്പോ അങ്ങന ആയതൊണ്ടാണ്
എന്നാലും അങ്ങനെ അത് ഭയങ്കര കൂടുതലാണ് നമ്മുക്കിവിടെ ലൈനിംഗ് ഇട്ട് തയ്ക്കുന്നതിന് അത്രേ ഉള്ളൂ എങ്കി പിന്നെ ലൈനിങ് ഇല്ലാതായിരിക്കാ നിസാര ഏറ്റവും കൂടിയ നൂറ്റമ്പത് രൂപ ഒരു ടോപ്പും നൂറ് രൂപ ഒരു പാന്റും ഇരു നൂറ്റമ്പത് രൂപയിൽ കൂടുതൽ എന്തായാലും ആക് കേല
എനിക്ക് ലൈനിങ് ഇല്ലാതെ ഈസിയാണ് ഞാൻ നല്ല പെട്ടെന്ന് അടിക്കും പക്ഷെ എനിക്ക് അന്ന് അടിക്കാൻ പറ്റ പറ്റാത്ത ഒരു സാഹചര്യാരുന്നു പെട്ടെന്ന് ഒരു പരിപാടിക്ക് പോകേണ്ടി വന്നന്ന് പിന്നെ റിട്ടൺ റെഡിമേഡ ഒന്നുംകിട്ടാത്ത കാരണം ഞാാന അങ്ങനെ സെറ്റ് ആയിട്ട്ടുത്ത ത്താണ് തുണി എടുത്തതായിരുന്നു ആ എളുപ്പാണ് ഞാ ആ അതെ അതെ ആഹ
അല്ലെ പാന്റ് കൊടുക്കാതെ ടോപ്പ് മാത്രം കൊടുത്താൽ മതിയായിരുന്നു
ആ ഞാൻ ഇത്ര റേറ്റ് ആവുംന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല പിന്നെ അവര് ബില് തന്നപ്പളാ ആ ഭയങ്കര കൂടുതലാണ് അതെ അതെ
അതൊന്നും ഒരിടത്തും ഇല്ല ഒരു ഞാൻ പറയട്ടെ ഈ യ്യൂട്ടി പാർലറിൽ പോലും അത്രയും അവർ വാടക മേടിച്ചിട്ട് പോലും അത്രയും തയ്യൽക്കൂലി ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല
ആ അവിടെ നല്ല അത്യാവശ്യം നല്ല റേറ്റ്ണ്ട് ഞാാനന്ന് പറയും ചെയ്തു നല്ല റേറ്റ് ണ്ട് നമ്മള് ലൈനിങ് ഒന്നും ഇല്ലാതെ സിപിൾ ആയിട്ട് അടിക്കുവാലോ ആ പൊറത്ത് കടേ കൊടുത്തതാണ് അവരെ കട തന്നെയാണ് അവരുടെ ഷോപ്പ് തന്നെയാണ് എന്നാലും കൂടുതൽ തന്നെയാണ് അപ്പൊ ലൈനിങ് ആവുമ്പോ അതെതെ ആ പിന്നെ ബുദ്ധിമുട്ട് റിസ്ക് ഇല്ലാത്തൊരു തുണിയാണ് മറ്റേ കോട്ടന്റെ മറ്റേതൊക്കെ ആവുമ്പല്ലേ സ്റ്റിച്ച് ചെയ്യാനക്കെ കുറച്ചൊരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവും ഇത് നല്ല പെട്ടെ ആഹ
അത് പോലെ തയ്യലും
അതെ അതെ അതെ അപ്പൊ ഞാൻ പറഞ്ഞു സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമുള്ള തുണിയാണ് നല്ല പ്യൂർ കോട്ടൺ
അവനോട് അവിടെ അന്നെഅത്രയും കൂലീന്ന് ചോദിക്ക തില്ലായിരുന്നോ
ഞാൻ ചോദിച്ചിന്നു എന്തത്ര റേറ്റ് ന്ന്അപ്പ അത്രയൊക്കെ ഇവിടെ ഉണ്ട് ന്നറഞ്ഞു പിന്നെ നമക്ക് എനിക്ക്ങ്ങനെ എനിക്കാണ്ടെങ്കിൽ ഒടുക്കത്തെ ഇഷ്യൂഅറിയില പിന്നെ ഞൻ അങ്ങട് കൊടുത്തു പോന്നു ഉം ആ അതന്നെ ഒരു പ്രാവശ്യാണല്ലോ പറ്റ
അത് നല്ല ഭഭയങ്കര കൊള്ളനേടീര്യ എന്തായലും ഒരിടത്തും ഇല്ലാത്ര എപ്പതയ്ച്ചാല്എങ്ങനെതയ്ച്ചാലും നമ്മള്എപ്പഴാണും തയ് ക്ക്യണോല്ലോ അങ്ങനെന്നാനേരം പെട്ടെന്ന്തയ്ച്ച് തൈപെട്ടെന്ന്തയ്ച്ചന്ന്പറഞ്ഞോണ്ട് അയിന് കൂടുതലൊന്നും മേടികഒന്ന് പത്തോഇരുപതോമുപ്പത് രൂപ മേടിക്കാം
അതെ അതെ ഉം ആഹ് നല്ലകൂടുതല് ആഹ് സ്റ്റിച്ച് അല്ലസ്റ്റിച്ചിങ് നല്ലതായിരുന്നുന്ന് വെച്ചാല്ഞാന് അളവിന്കൊട് ത്തേലും ഏഹ് വണ്ണംകുറച്ചിട്ട് അടിക്കാനാ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ അവരടിച്ചിട്ട് ഞാൻ പിന്നെവീട്ടില് വന്നിട്ട് കൊറെ റെഡിയാക്കചെയ്തത് ആഹ് ഓപ്പൺ ഡെഡോ ആഹ് ഓപ്പൺന്റെടുത്തൊക്കെ നല്ല വീതിണ്ടായിട്ട് പിന്നെ ഞാനഹ് ഫുള്ള് അയിച്ച് പിന്നെ ഞാമൽ നല്ലപണിയെടുത്തിട്ട്ണ്ട് പിന്നെ ഞാനാങ്ങട്ട് പോയിട്ടില്ല ഇനി ആഹ് ഒരു പ്രാവശ്യം ആണല്ലേ നമുക്ക് പറ്റൊള്ളൂ പിഇനിപറ്റൂലല്ലോ അങ്ങനെ ഉം
നെയ്റ്റിക്കെ അവ്ടെ എങ്ങനെ നെയ്റ്റി ഒക്കെ തയ്ക്കുന്നന്നെ തയ്യൽക്കൂലി
നൈറ്റിന്റെ ഇൻക്ക്യറിയൂല ഞാൻ തയ്ച്ചിട്ടില്ലേഇതുവരെ അങ്ങനെ അവ്വോ
ചുമ്മാസിമ്പിൾ ടോപ്പൊക്കെ നീ തന്നെയാണല്ലോ സ്വന്തമായിട്ടാണല്ലോ തൈക്കുന്നേ അല്ലേ
ആഹ്
ആഹ് ആഹ് ആഹ് അതുകൊണ്ട് കൊഴപ്പമില്ല
ആഹ് ആഹ് അതെ
ആഹ് ആഹ് ആഹ് ആഹ് തയ്യലൊര് കണക്കിന് നല്ലപരിപാടിയാ
ആഹ് നല്ല പരിപാടിയെന്നെയാണ് ആഹ് അപ്പൊ ഇനിയിപ്പോ സ്കൂള് തുറക്കാനൊക്കെ ആയല്ലോ അപ്പൊ ആഹ് യൂനിഫോമൊക്കെ ആഹ് ആഹ്
തയ്യലൊക്കെ ഇണ്ട് ഇഷ്ടംപോലെ ചെറിയപെരുന്നാളിനൊക്കെ കുത്തി ഇരിക്ക്യാനേരവില്ല വെളുക്കോളം രാത്രി പന്ത്രണ്ട്ഒരുമണി രാവിലെ അഞ്ച്മണിക്ക്‌ നിസ്കാരം കഴിഞ്ഞ് ഉടനെ തുടങ്ങുന്ന പരിപാടിയാ ഒരു ദിവസം അഞ്ച് വെട്ടും ഒമ്പത് എണ്ണക്കെതയ്ക്കും അങ്ങനേണ് തയിച്ചോണ്ടിര്ന്ന് ആഹ് പക്ഷെ ഭയങ്കരപണിനോ പെര്ന്നാള്കഴിയുമ്പം നമ്മക്ക്എണ്ണി ക്കാൻപോലും മെനയത്തൊരവസ്ഥയായിപ്പോ ഇത്രയേക്ഷീണംവരും
ആഹ് അങ്ങനെ
ഉം അതാ പാട്
അങ്ങനല്ലേ
ഉം
പിന്നെ വേറെന്ത്
പിന്നെ പിള്ളേര് ബഹളം ആന്ന് തോന്നുന്നു
അല്ലല്ല പിള്ളേര് ഇവിടല്ല്യ അത് വണ്ടിവന്നതാണ് അയിന്റെ സൗണ്ട്കേട്ടതാണത്
ആഹ് ആഹ് ആഹ്
ആഹ് എന്നിട്ട് പിന്നെ എന്തായിപിന്നെ യൂനിഫോമൊക്കെ അടിക്ക്യാൻ കിട്ടീട്ട്ണ്ടായിരുന്നോ
യൂണിഫോംന്ന് ഞാൻ മേടിക്കുന്നില്ല പറ്റിയാല്ല യൂണിഫോംന്നങ്ങനെ മേടിക്കുന്നില്ല ഇപ്പൻ യൂണിഫോമ് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് ഇവിടെ ഇപ്പ എന്നച്ചാ ചുരിദാറ് ടോപ്പും പാൻന്റോക്കാണ്കിട്ട അല്ല കോട്ടുംസൂട്ടും അങ്ങെ അതക്കെറെഡിമേഡ അല്ലാതെപ ഈ ടോപ്ക്കെഇല്ലേ ടോപ്പ്
ആഹ് ഇപ്പറെഡിമെയഡ്കിട്ടുന്ന്ണ്ട് പിന്നെ കുട്ട്യള്കൊറച്ച്തടിയൊക്കെ ഇള്ളതാവുമ്പംബുദ്ധിമുട്ടാണ് ഇപ്പൊ പിന്നെ ആഹ് ആഹ് ഇവിടെ പ്പൊ മോ എന്റെമോന് കൊർച്ച് കഴിഞ്ഞ പ്രാവശ്യട്ടോ. ഈ പ്രാവശ്യം നല്ല തീരെ തടിയില്ല. കഴിഞ്ഞ പ്രാവശ്യം അത്യാവശ്യം നല്ല തടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പ അപ്പൊ അവന്ക്ക്ള്ള ആഹ് പാന്റും ഷർട്ടൊന്നും റെഡിമെയ്ഡ് ഇഷ്ടംപോലെണ്ട്. പക്ഷെ അവന്ക്ക്ള്ള സൈസ് കിട്ടുന്നില്ല. അങ്ങനെ ഞങ്ങള് അടുക്കുന്നന്നെ സ്റ്റിച്ച് ചെയ്യാൻ നല്ല പൈസയായി. തുണി പിന്നെ വാങ്ങീട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോ നല്ല പൈസായി. ഉം
റെഡിമെഡ് പോയിട്ക്ക്ന്നോണ്ട്
ആഹ് റെഡിമെയ്ഡ് ആവുമ്പോ ലാഭണ്. വല്യ വല്യ പൈസല്ല റെഡിമെയ്ഡ് വാങ്ങുമ്പ.
ആഹ്അതാ പാട് സ്കൂളും തുറക്കാറായി ഉം
ആഹ് ആഹ് ആഹ് ശരി ആഹ് പിന്നെ?
പിന്നെ വേറെന്നാ വിശേഷം ആഹ് ശെരി ശെരി.
ആഹ് ആഹ്